ഹലോ കേക്കുന്നിണ്ടാ ആ ആ കേക്കുന്നുണ്ട് ഇപ്പൊ ക്ലിറിണ്ട് കൊഴപ്പൊന്നുല്ല പിന്നെ എന്തൊക്കെ
എ ഒന്നുല്ല വെർ ഒന്നുല്ല വെർതെ ഇരിക്ക പണിയൊക്കെയിഞ്ഞിട്ട് അവിടെയോ?
പണി ഏകദേശൊക്കെ കയിഞ്ഞു അപ്പൊ ഞാനിന്നിവടെ നല്ലൊരു തെളിഞ്ഞ ദവസാണ് എന്നാ ചെറുതായിട്ട് മൂടലുണ്ട് അപ്പൊന്നാ മുറ്റൊന്ന് അടിക്കാ വിചാരിച്ചിട്ടെ മുറ്റ കാര്യങ്ങളൊന്നും ഒണങ്ങിയിട്ടില്ല കല്ലൊണങ്ങാതെ അത് അടിക്കാൻ കിട്ടൂലല്ലോ ഉം അപ്പൊ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ് കുറച്ചൊന്ന് ഇങ്ങനെ ഉണങ്ങി ഒരു ഭാ ഒരു സൈഡ് നല്ല വെയില് തട്ടണ ഭാഗത്ത് ഞാന് അടിച്ചു വരി മറ്റേ ഭാഗം മരത്തിന്റെ ചോട്ടൊന്നും കിട്ടുന്നില്ല അപ്പൊ ശരി അങ്ങനെ അയിൻ്റെ അടീല് ഇങ്ങനെ ഫേണെട്ത്ത് കൊണ്ടിന്നാ
ആണോ
പണികളൊക്കെ കഴിഞ്ഞോ
ഓ പണിയ ഓ പണിയൊക്കെ ഇനി ഫ്രീ ആയിട്ടിരിക്ക എല്ലാരും പോയ്‌ പിള്ളേരൊക്കെ പോയോ
ആ ഓരൊക്കെ പോയി ഞാന് കുളി കഴിഞ്ഞിട്ടില്ല ബാക്കിയൊക്കെ കഴിഞ്ഞു കുളി കഴിഞ്ഞാലും മുറ്റടിക്കും പക്ഷെ മുറ്റത്തിന് ഓരോ ഒന്ന് ഉണങ്ങി കിട്ടണ്ടേ ആ ടൈം ആവൊളം ഒന്ന് നിന്ന്ക്കാണ്ട് പിന്നെ ആ പിന്നെ ആ ഉണങ്ങി കഴിഞ്ഞാലാണ് പിൻ മുറ്റ അടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഉണങ്ങണ്ടോന്ന് നോക്കിട്ട് അങ്ങനെ നിന്നായിരുന്നു അതിന്റടിയിൽ ചെറുതായിട്ട് മൂടലും വരണണ്ട് ഉച്ചക്കേക്ക് എന്താ ഉണ്ടാക്കിയെ?
ഉച്ചത്തേക്ക് ചക്കക്കുരു മാങ്ങയും കറിയുണ്ട് മീൻ വറുത്തത് ഒക്കെയുണ്ട്
അ ആ ഉം
പിന്നെ അത് മതിയന്ന് വെച്ചു
ഉം അമ്മ വെച്ചിട്ട് പോയോ
ചക്കക്കുരുവും കറിയും ഇന്നെലെങ്ങാണ്ട് വച്ചത് ഫ്രിഡ്ജിലുണ്ട് അത് എടുത്തു പിന്നെ മീൻ വറ പിന്നെ ചോറൊക്കെമരെ അവരിട്ടിട്ട് എങ്ങാണ്ട് പോയി ഇപ്പൊ ഈ ഞാനുള്ളപ്പോ പിന്നെ അവർക്കെങ്ങന പണിയെടുക്കേണ്ടല്ലോ
ആ അതെ അതെ കൊറച്ച് പണിയൊക്കെ ആ ചെയ്യുവല്ലോ
ഉം
ഉം അതെ അച്ഛനും പോയിട്
എല്ലാരും പോയി പിന്നെ എല്ല അച്ഛനും പോയി അമ്മേം പോയി ബ്രദർ പോയില്ല ബ്രദറിനെ മ ഇന്ന് ലീവ ഒന്നും രണ്ടും ബ്രദറിന് ലീവാ
ഏ ശരി
ഇപ്പതാണങ്കി എന്റെ ഫോണൊന്ന് നിലത്തൊന്ന് വീണു
ഏ ഓ
ഇത് ഇപ്പൊ ഫോൺ വിളിച്ചു സംസാരിച്ചത അപ്പൊ ഫോൺ നി വെച്ചായേന്റെത് ഡിസ്പ്ലേ പോയില്ല മറ്റേ ദമ്മിട്ടാലേ ശരിയാവുള്ളൂ ഈ ഫോണ്
ഓ ഓ
അപ്പൊ പിന്നെ ഇത് ദമ്മിടാൻ ഇനി അവന്റെൽ കൊടുത്തുവിടണം ബത്തേ അവൻ ബത്തേരിക്ക് പോകുന്നുണ്ടന്ന് പറഞ്ഞ അപ്പൊ ബ്രദറിന്റ കൈ കൊടുത്ത് വിട്ടട്ട് ട്ടട്ട് ഇനി അത് കൊണ്ടണി ഇനി എപ്പം അറിയില്ല അവൻ കൊണ്ടുവരണ സമയത്ത് ഇനി കിട്ടുവുള്ളൂ
ആ ശരി അപ്പൊത്തേന് വേഗം റെഡി ആക്കാൻ തരും അല്ലേ
അപ്പോത്തെന് വേഗം റെഡിയാക്കാന്ന് വെച്ചിട്ട് എനിക്ക്
പോണോ, രാവിലെ എൻ
രാവിലെ ദോശണ്ടാക്കി.
ആഹ് ആഹ്‌.
ദോശമേ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ഇന്നൽത്തെ മീൻ കറിണ്ടായിരുന്നു അത് എടുത്തങ്ടുത്തു.
ആ ഇവിടെ പുട്ടായിരുന്നു പുട്ടും പിന്നെ ചി ചിക്കന്റെ കുറച്ച് പാർട്സും ഉണ്ടായിരുന്നു അതും വെച്ച് കറിയും വെച്ച് അങ്ങനെ ഉച്ചക്കെക്ക് മീനുണ്ട് ഇന്നലെ ആ രാത്രി വൈകുന്നേരത്ത് ഇന്നല മു ച്ഛൻ വന്നപ്പോ, കൊർച്ച് മീൻ കൊട്‌ന്ന്ട്ടുണ്ടായിരുന്നു, ഓര്ക്കു വാങ്ങുമ്പോ കാക്ക പോയാ പിന്നെ ഉം, പിന്നെ മൂത്തച്ഛന്റെടുത്ത് പറഞ് വിട്‌, അങ്ങനെ കൊർച്ച് ആ എന്തോ ഒരു ക മീനാണ്, അത് ശരിയാക്കിട്ടല്ലേ കൊണ്ടറാ.
ഉം.
ഞമ്മളെ ഒരു ന്താ പറയാ അയിലപ്പാറ അങ്ങനെയൊക്കെ പറയിലെ ഒരു മീനില്ലേ അത് അതാണ് തോന്ന്ണ്. കഷ്ണം വെട്ടീട്ട് ഇൻക്ക് സരിക്ക് അറിണൂല്ല, ഞാൻ അതട്ത്ത് പൊരിച്ചു വെച്ചു. പിന്നെ ഉം വെണ്ടകിം പരിപ്പും. തക്കാളി ഒക്കെ ആയിട്ട് കറി വെക്കൂലേ? തേങ്ങരച്ച് അങ്ങനെ കറി വെച്ച്. ഉം പിന്നെ പയർന്റുപ്പേരിണ്ട്.
അയ്നൊരാള് മാത്രല്ല, ല്ലാരും പോയിലേ വീട്ടില്?
ഞാനെന്നൊള്ളു.
ഉം പിള്ളേരെപ്പ പിള്ളേര്പ്പ ത്രേലാ പഠിക്കുന്നേ?
പിള്ളേര് ഒരാള് ഏഴില്, ഒരാള് അഞ്ചില്.
ഉം ഉം.
ഉം, ഞൊര് വൈകുന്നേരം ഒരു മൂന്ന് മൂന്നര ചെല്പ്പോ ങ്ങനെ നാല് മണി അങ്ങനെക്കാവും, ചെറി എക്സാമോ ണ്ടെങ്കി ട്യൂഷനോ അങ്ങനെകാവുമ്പോ അല്ലെങ്കി പിന്നെ നേർത്തെ വരും, മൂന്നരൊക്കാവുമ്പ വരും, ആത് ഓല് പിന്നെ ചെലെ ടൈമില് പിന്നെ രാ ത്രി ചോർന്നും, അല്ലെങ്കി അധികം ഞങ്ങക്ക് കട്യന്നെ, രാവില്ത്തെ കടി. ആ, രാവില്ത്തെ കട്യല്ല? രാവിലെമ്മള് കടി ചെയ്യൂലേ, അതേമാരി രാത്രി ചോറ ങ്ങനെ തിന്നൂലാരും. കട്യന്നെ ല്ലാർക്കും വാണ്ടത് ഉം, ആഹ്. പ്പൊ ങ്ങനെ ചെലപ്പോ ഒര് ചോറൊക്കെ വാക്കിണ്ടെങ്കി അങ്ങനെ ഇങ്ങനെന്നൊക്കെ പർഞ്ഞിട്ടെന്തേലൊക്കെ പർഞ്താക്ക്യാലൊക്കെ എപ്പളേലൊക്കൊന്ന് ഉം, ണ്ടെങ്കിലൊക്കെ ഇഷ്ടപ്പെട്ട കൂ ട്ടാനൊ ന്തേലൊക്കെ ണ്ടെങ്കി എപ്ളേലൊക്കെ ത്ന്നും, അതികം കട്യന്നെ, ഞ് ചോറ്ണ്ടായാല് ഞമ്മൾപ്പർ കടി ണ്ടാക്ക്ണ് കണ്ടാല് ഇന്ക്ക് ചോറ് വാണ്ട, കടി മതി അറിം, അങ്ങനെണ്. ഉം.
എങ്ങനെ ക്കെരന്നുൻ
ഉം, ശീലിച്ചോയി അങ്ങനെ ഞമ്മളൊക്കെ തിന്ന അങ്ങനെ ഓര്ക്കും അങ്ങനെ ശീലിച്ചോയി. ഉം നന്ന്
പിന്നെ കൊഴപ്പല്ല സിംമ്പിളല്ലേ?
ആഹ്‌, അതെ.
അപ്പൊ വൈന്നേരത്തേക്ക് മാത്രം ചോറ് വെ ഉച്ചത്തേക്ക് മാത്രം ചോറ് വെ
ആഹ് ഉച്ചകത്ത്ക്ക് ചോ മാത്രം ചോറൊക്കൊള്ളൂ, അഹ് ചെലപ്പം ന്നൽ ഇന്നൽത്തെ ചോറൊ ക്കെ ബാക്കിണ്ടങ്ങി ണ്ടായാല് അങ്ങനെ ഉം തള അത് തള്പ്പിച്ചെട്‌ക്കും, ന്നൽത്തെ ചോറ്ണ്ടായിന്ന് ഇൻക്ക്. പ്പ ന്ന് രാവിലെ ചോറ് വെക്കണ്ടാവശ്യം വന്ന്ട്ടില്ല അപ്പ തങ്ങനെ ഉം ല്ലാ അങ്ങനെ തളപ്പിച്ചെടുത്തു, പിന്നെ മക്കൾക്ക് പിന്നെ അവടെ തന്നെ കിട്ടൂലേ. ഓര്ക്ക് ആഹ് ഉം. അങ്ങനെ, അങ്ങനൊക്കാവുമ്പോ പിന്നെ
പന്ത്രണ്ട് മണിയെ പന്ത്രണ്ടരയ്ക്കായോ?
ഉം, സമയായി പന്ത്രണ്ടരായി, ഞാന് കുളിക്കാമാണ്ടി ങ്ങനെ നോ ക്കുമ്പളാണ് ഫോണെടുത്തോക്കുമ്പോ ഇയാളെ മെസ്സേജ് കണ്ടത് ആ പ്പ ങ്ങനെ ആഹ് കുളിക്കട്ടെ ന്നട്ട് കൊറെ നേരായി കുളിക്കാം വേണ്ടി നിക്ക്ണു, അപ്പൊ അയ്ന്റെടീൽ ഒരാളു വന്നു കല്യാണം വിളി ക്കാന്
ഏ
അപ്പൊ അങ്ങനൊക്കായപ്പോ ഇന്നലൊരാൾ വന്നു കല്ല വിളിക്കാന് ആ ന്ത് കല്ല് ക ലീവ് ഈ സമയം ലീവൊക്കാവുമ്പോ കുട്ട്യാളെ പ്പം തൊക്കെ കഴിഞ്ഞ് ങ്ങനെ ആവുമ്പോ ചിലോർ ങ്ങനെ ഒർപ്പിച്ച് ഉം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞ് അട് ത്തേ ക്ക് കേറുമ്പോ ത്തിനൊക്കൊര് കല്യാണം കൈക്കലൊക്കെ ണ്ടാവൂലേ ആ ടൈമാണ് പ്പോ ന്നരാള് കല്യാണം ഞാൻ വിളിക്കാൻ വന്നീനി ന്നൊരാള് രാവിലെ കല്യാണം വിളിക്കാൻ വന്ന്ട്ട് ഗേറ്റ് തൊറക്കാൻ കിട്ടീല ന്നട്ട് കാക്കാക്ക് വുള്ച്ച്ട്ട് കാക്ക ഇന്ക്ക് വിൾച്ചീന്നു. ഉം കല്ല്യാണം പറയാൻ വന്ന് ട്ട് ഗേറ്റ് തൊർക്കാൻ കിട്ട്ണ്ല്ല പർഞ്ഞു ന്നട്ട് ഒര് ഇക്ക് വിൾച്ചീന്നു അർഞ്ഞു വിളിച്ച് പർഞ്ഞു ർഞ്ഞു അപ്പ ഞാ ഞാം നോക്കിട്ട് ഗയ്റ്റി്ന്റെ അവിടെ ആരും ല്ലല്ലോ റഞ്ഞു വീട്ട് ന്റെ ഉള്ള് ന്ന് നോക്കിട്ട് അപ്പോ പറഞ്ഞു പോയിക്കണ് ഇൻക്ക് വിൾ ചീന്നു ർ ഞ്ഞു അപ്പൊ ഗേറ്റ് ഉള്ള്ക്പൂട്ടിയാ പിന്നെ പുറത്ത്ന്ന് ആർക്കും കിട്ടൂല ആ. ഉള്ള്ക്കൊരു ലോക്ക്ണ്ട് ആ ലോക്ക ഇത ചെയ്ത ഞങ്ങളെ ഞങ്ങളെ കുടുംബക്കാർക്കൊക്കെ അറിയാ തെങ്ങനെ തൊർക്കാന്ന് പുറത്ത്ന്ന് വരുന്ന ഒരാൾക്ക് അറിയില്ല എങ്ങനെ തുറക്കണ്ടേന്ന്. നമ്മളെ ഫാമിലിത്തോൽക്ക്കെ അറിയാ.
ഉം
അത് ഒര് ഒര് പൂവുണ്ട് ഒരു സൈഡില് ആ പൂവിന്റെ ഉള്ളികൂടി കൈയിട്ടിട്ട് വിരലോണ്ട് നീക്കി ക്യാൽ തുറക്കാൻ പറ്റും ആ. പക്ഷെ അത് പുറത്തുന്ന് വരുന്നോൽക്ക് അറിയില്ലല്ലോ നമ്മള കുടുംബ തിലും ഞങ്ങളെ തൊട്ട അൽവക്കത്തുള്ള രണ്ട് വീട്ടുകർക്കും അറിയാം.
ഉം
ട്ട് അങ്ങനെ എന്തെ ആവശ്യണ്ടെങ്കി വ രാണ് ച്ചങ്കി അങ്ങനെ ചെയ്യ മുൻാഗത്ത് കൂടി വരാണെങ്കി ബേക്കി കൂടി വരാണ ചെങ്കി പിന്നെ അവിടെ ഗേറ്റ് ഒന്നുല്ല. അവിടെവെർതേ മതിൽ കെട്ടി വിട്ടിട്ടുള്ളു അങ്ങനെ.
ഏ
ഉം അങ്ങനെ ഒരാൾ വന്ന്ട്ട് കല്യാണം പറയാന് വന്നിട്ട് വരാൻ പറ്റാതെ. പോയീ റഞ്ഞ്ഒരാള്ഇപ്പോ വന്നിട്ട് പോയി. അതന്നെ അ നമ്മള് പോകില്ല അതിനൊന്നും അത് പിന്നെ കാക്കാന്റെ ട്ടീമാളാണ്. ഏഇങ്ങനെ പള്ളി സെക്രട്ടറി അതേപോലെ അവിടുത്തെ. അങ്ങനെയൊക്കെരു ആൾക്കാര് ആ ആ ഞമ്മള റീ ഇല്ലല്ലോ ഓരോ ഫാമിലി നെ ഒന്നും ഞമ്മള് റീല്ല. അപ്പൊ കാക്കാനായിട്ട് അറിണടീമാളാ അപ്പൊ പിന്നെ കാക്ക പോവും.
അപ്പൊ കാക്ക കാക്ക എപ്പടിയാ.
ഇപ്പൊ തമിഴ്നാട്ടിലാ.
ആ വർക്കിന് പോയതക്കുല്ലേ പണിക്ക് പോയതായിക്കുംല്ലേ
ഇണ്ടാക്കാൻ അറിണ ആൾക്കാരാവുമ്പോ നമ്മക്ക് നമ്മളെ അറിയാത്തവരാവുമ്പോ നമ്മക്ക് പിന്നെ പോവാനൊരു മടിയല്ലേ. പിന്നെ ഇവിടെ നമ്മളെ നാട്ടിലു ള്ളോരും ഇവിടെ അയൽവാക്ക ക്കെള്ളോല് നമ്മളെ അറിണേര് കെ ഇണ്ടായാൽഅങ്ങനെ പോകും ഇവിടെത്തന്നെ കുറച്ച് വിട്ട്ക്കായാലും. നമ്മള അറിയാത്ത ആൾക്കാരൊക്കെ ണ് ന്ന്ണ്ടെങ്കി കാക്കേന്നെ പോവല്. ഞങ്ങൾ പോവലില്ല ഉം കുട്ടികള് പിന്നെ എങ്ങട്ടും പോരൂല. ഞമ്മളെ കുടുംബ ത്തിലൊക്കെ നല്ല കുടുംബത്തിലൊക്കെ കല്യാണം ണ്ടാ യാ മാത്ര അവര് വരുള്ളൂ.
അല്ലെങ്കി അവര് വരൂല്ല.
ഇപ്പൊ രണ്ടു ദിവസം മുന്നേ അടുത്ത വീട്ടില് അയൽവക്കത്ത് കല്യാണം ണ്ടായിന്നു ഉം ആ മോളെ വിളിച്ചിട്ടോള് വന്നതുതന്നേയില്ല ഞാൻ വരൂലയെന്നു
ആഹ
അങ്ങനെയാണ് ഓൽക്ക് അയ് നൊക്കെ മടിയാ.
ഇച്ചിരി കല്യാണത്തിന് പൊതുവെ എല്ലാർക്കും മതി ഇപ്പത്തെ മഴയും കൂടി ആകുമ്പോപറയും വേണ്ടല്ലോ. മഴയും കൂടാണെങ്കിൽ പറയും വേണ്ട.
ആഹ മഴായിട്ടുംല്ല അങ്ങനെരു. അധികം കൂടുതലായിട്ട് പുറത്തിറങ്ങുന്ന ഒരു ടീമുകൾ അല്ല മോനെ.. പിന്നെ ഇറങ്ങും മോക്ക് മോൻ വെറുതെ പിന്നെ ആരെങ്കിലും വന്നാലൊക്കോ ഓല കൂടെ ഒക്കെ ടൗണൊക്കോ അങ്ങനെയൊക്കെ പോകവും. മോൾക്ക് വല്യൊരു താല്പര്യം ഇല്ല അങ്ങനെയ ണ്ട്. ഓൾക്ക് എന്തെങ്കിലുക്കെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടെങ്കി അങ്ങനെയൊക്കെ പോവും. അല്ലാതെ തനിച്ച് ഇങ്ങനെ. വേറെ നമ്മളെങ്ങട്ടേും പോവുകവാണെങ്കിൽ വിളിച്ചാല് വാ മ്മൾ ഞങ്ങളെ ബന്ധത്തിക്ക് കുടുംബത്തിക്കൊക്കെ. വിളിച്ച ഓൾ വരുട്ടോ. അവിടക്കൊക്കെ വരും അവിടെ പിന്നെ ഓളകൂട്ടുകരുത്തികളും കൂടെള്ളഓലും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ വരു. അല്ലാത്തോടത്ത കൊന്നു നമ്മള് ഇനിയിപ്പോ വേറെ അകങ്ങന്ന ബന്ധത്തക്കൊക്കെ പോവുവാണെങ്കി വാ അല്ലയെക്കിൽ അവിടെ കല്യാണോ സൽക്കാരോ എന്തേ പരിപാടികളൊക്കെ ഉണ്ടെങ്കില് നമ്മള് പോവല്ലേ വാ ഡ്രസ്സ് മാറ്റി പറഞ്ഞാല് ഞാൻ ഇല്ലാ എന്ന പോലെ അറിയേല്ലാറിയില്ല ഞാനെന്തിനാ വരണ്ട അങ്ങനെയ ഉം പിന്നെ കഴിക്കണ കാര്യത്തിൊന്ന തീരെ താല്പര്യ താല്പര്യമില്ല ആൾക്കാരു ആണ് അപ്പൊ അങ്ങനെ ആകുമ്പോ ഉം ഏ ഫുഡിനോട് വലിയൊരു താല്പര്യ യെ
ഫുഡ ഒക്കെ കൊറച്ചുണ്ടാക്കിയാൽ മതിയല്ലോ
ആഹ ഫുഡിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാ രണ്ടു മോനായാലോ ഉം
മോളുയാലും
പിന്നെന്തൊക്കെയ
പിന്നെ വേറെ എന്തൊക്കെയ അവള അപ്പുറത്തെ ബ്രദർ
ആഹ അംഗൽവാടി പോയിട്ടില്ലേ ആഹ് ഇവിടന്നന്ന് പോവലില്ലല്ലോ അല്ലേ
ഇല്ല ഞാൻ എവിടെയാ അപ്പ പിന്നെ ബ്രദറിന്റെ അടുത്ത് തന്നെ കളി കളിക്കുന്നു പിന്നെ ഈ ഫോൺ ഒന്ന് നിലത്ത് വീണപ്പം പറഞ്ഞ അമ്മോട് ഞാൻ പറഞ്ഞല്ലേ പുറത്ത് ആ അപ്പൊ പിന്നെ അവിടെ പോയിരിക്കുന്നു
അഹ ശരി
ഏ
എന്നാ ശെരി ഞാൻ വിളിക്കട്ടാ
ആ ആയിക്കോട്ടെ